ക്കണ്ട്
നല്ല രീതിൽ ഇങ്ങനെ പോകുന്നു കൊറയല്ലേ വിളിച്ചിട്ട്
ഉം കൊറെയായി എന്താ പണി തിരക്കല്ലേ വീട്ടത്തെ പണിയൊക്കെ എടുക്കണ്ടേ
ഓ പണിയൊക്കെ എടുക്കാൻ തുടങ്ങിയപ്പോൊ
പെണ്ണായി പോയില്ലേ
അതെ അത് ശരിയാണ് നമ്മുക്കായിട്ട് കൊറെ എന്താ
പണികൾ സമൂഹം ഉണ്ടാക്കി വെച്ചക്കണല്ലോ ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യണ്ട എന്നിട്ട്
അതെ എന് ടൈള് പെണ്ണാണ് പെണ്ണാണ് എന്നുള്ള ഇത്ണ്ടല്ലോ അല്ലെ
എടക്കെടക്ക് പറയത് വീട്ടിലൊക്കെ ഫുള്ള് തന്നെ ഒരു പണിയെടുക്കൂലന്നാ അപ്പൊ പറയും
പെണ്ണാണ് അടുത്ത വീട്ടിക്ക് പോകണ്ടതാണ് എന്താ കാട്ടുക
വേറെ വീട്ടിൽ പോയി പണിയെടുക്കാണ്ടന്നെ
അതന്നെവിടി അത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ട്രെയിൻ ചെയ്യായിരിക്കും പക്ഷെ നമ്മുക്ക് എത്രത്തോളം ഇതാവണ്ട് എന്നുള്ളത് അറിയണില്ല അവര്
ഇതായന് അവരെ കുറ്റം പറഞ്ഞിട്ടും അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല ഓലും ഇ തന്നെ ചെയ്യണേ ശീലായി വന്നതല്ലേ ഓലി അങ്ങനെ വളർത്തിയെടുത്തതല്ലേ
അതെ
അപ്പൊ പിന്നെ പെട്ടെന്ന് അത് മാറ്റിയാ ഓൾക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാകാരം
അതെ ഇവിടെ പിന്നെ രണ്ടും പെണ്ണാവും കൊണ്ട് കൊഴപ്പല്ല തുല്യായിട്ട് കൊടുക്കണണ്ട് പണികള് അവിടെ പിന്നെ അങ്ങനെല്ലേ അല്ലേ
ഇവിടെ രണ്ട് ചെറുക്കന്മാരും ഒരു പെണ്ണ അല്ലേ അപ്പൊ എല്ലാതും എന്ത് തരാണ് പോൽിക്കൊന്നും ചെയ്യണ്ട
അത ശരി എന്നാലും അവരിന് അവർക്കും അറിയണം ശരിക്കും അല്ലെങ്കിൽ ഞാാനരു കല്യാണം കഴിയുമ്പോ കൂടുതല ടച്ച ന എങ്ങാനൊരു പണി അറിയാത്ത പണ്ണാ വന്ന് വെച്ചാ കഴിഞ്ഞില്ലേല്ലേ
അപ്പോ പഠിച്ചോളൂ ഇപ്പോല്ലെ പഠിപ്പിച്ചേണ്ടാ അങ്ങനെ അടന്നോട്ടെ
അതെ നമ്മുടെ സമൂഹം ശരിക്കും പറഞ്ഞാ മാറി എക്കണോമിക്കലി മാറിയെങ്കിലും പക്ഷെ ചിന്താഗതിയില് വല്ിയ മാറ്റൊന്നും വന്നിട്ടില്ല
മാറി മാറിന്നൊക്കെ പറയും നമ്മളെ വീട്ടിലൊക്കെ എപ്പോള അതന്നെയന്ന്
അതെ തുല്യത സ്ത്രീ സ്ത്രീകൾക്ക് മുൻഗണന അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ വീട്ടിലെത്തുമ്പോ കഴിഞ്ഞു ഒന്നും വേണ്ട നമുക്കിപ്പോ
ആഹ ഇപ്പൊ കോളേജില് ക്ലാസ് എടുക്കുമ്പോ കൂടെ ഇങ്ങനെ മിസ്സുമാര് അനെ ഭയങ്കര ഇതിൽ പറയാം ഈക്വാലിറ്റി എന്താ ഇൻഡിപൻഡൻസ് നമക്ക് പറഞ്ഞങ്ങണ്ട
എല്ലാരും എംപവർമെന്റ് വേണം എന്നൊക്കെ പറയും മുൻ
ബട്ട് ഓല വീട്ടിൽ തന്നെ പോയിൊക്കെ അത് മനസ്സിലാവും ഓലീ അറീന മാത്രേള്ളൂ ഓരോ വീട
അത് മിസ്സുമാരന്റെ ഇടക്ക് പറയണ കേക്കാലോ മിസ്സാാര് ഇതൊക്കെ പറഞ്ഞല് വീട്ടിൽ പോയാ ആഹ അതേ ഡ്യൂട്ടി ചെയ്യണം എന്താ പാത്രങ്ങൾക്കണെങ്കി അത് ചെയ്യണം കുട്ടികൾക്ക ഉള്ള കാര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം ഇതൊന്നും ഒരിക്കലും മറ്റേ പുരുഷന്മാർക്ക് അത്ണ്ടന്ന് നോക്കണ്ട ആവശ്യമില്ല
ഇതൊ ഓൾറെഡി ഫക് നമുക്ക് നമ്മക്ക് കഴിയുന്ന പോലെ അത് ചെ റിയന്തെലും മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ളള്ളൂ പറ്റ അല്ലാെ മൊത്തത്തിൽ ഈ സമൂഹത്തെ ഫുള്ള് മാറ്റിമാറക്കൊക്കെ പറഞ്ഞാൽ നടക്ക തോന്നുന്നില്ല
ഇല്ല നമ്മള് എല്ലാവരും കൊറച്ച് കു കൊറച്ച പേരായിട്ട് അതെ ചെയ്യണം
പറ്റണ പോലെ നമ്മള് ചെയ്യാ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മള് മാറ്റുക
പക്ഷെ ചെറ ചെില വീട്ടിലൊക്കെ ആൺകുട്ടികളെയും പണിയ എടുപ്പിക്കുന്നുണ്ട് കേട്ടോ
ചില വീടുകളില കൊറച്ചൊക്കെ എഡ്യൂക്കേറ്റഡ് ആയ ആൾക്കാരൊക്കെ ആണെങ്ക പിന്നീ കൊറെൊക്കെ ഇതുണ്ട്
അതെ പക്ഷെ പലരിലും അതെ അതാവുമ്പോ അവര് അവര് ഇപ്പത്തെ പെൺകുട്ടികളുടെ അവസ്ഥയിൽ നോക്കുന്നുണ്ട് കാരണം അവരും പണ്ട്ന്ന് പറഞ്ഞാ പെൺകുട്ടികൾ അധികം പഠിക്കാൻ പോയിരുന്നില്ല അതുകൊണ്ടാണ് അവർക്ക് ഈ വീട്ടുപണിയൊക്കെ കൊടുത്ത് ഇപ്പൊ പെൺകുട്ടികള് തുല്യായിട്ട് പഠിക്കാൻ പോകണ്ട് ആൺകുട്ടികളെക്കാളും വേണമെങ്കിൽ കൂടുതലും
പഠിക്കാനും പോണണ്ട് ജോലിക്കും പോണണ്ട് അയിന്റെ കൂടെ ഈ വീട്ടത്തെ പണി സ്വന്തമായിട്ട് എടുക്കണം ആന്ന
അത ബുദ്ധിമുട്ട അപ്പ ഇങ്ങനെ ജോലിക്ക് പോകുന്ന അമ്മമാണെങ്കിൽ അവടെ മക്കളെ കാർക്ട് ആയ്ഡ് തുല്ല്യ നോ എല്ലാവർക്കും ആ പണി വീതിച്ചു കൊടുക്കും അങ്ങനെ ചില ചില വീട്ടിലൊക്കെ വരാൻ തുടങ്ങിയിരിക്കുന്നുു
ആഹ ഈ വീട്ടത്തെ ജോലി കക്കണം പിന്നെ നമ്മള് പുറത്തു ജോലിയ ഉണ്ടെങ്കിൽ അതിന്റെ സ്ട്രെസ്സൊക്കെ കൂടെ കൂടെ മാനസിക സമ്മർദ്ദത്തിലാവും
അതെ ശരിയാണ് അങ്ങനെ അതുകൊണ്ടാണല്ലോ പല ഡിപ്രഷനും വരുന്നത് അതേപോലെ പല എന്താ കേസുകളും കൊലപാതകങ്ങളൊക്കെ വരുന്നത് കാരണം അവരുടെ മാനസിക നില തെറ്റാണ് ഒക്കെപ്പാടെ വരുമ്പോ അങ്ങനെ
ആരെൽ മനുഷ്യ ഇതുണ്ടാവുകേ
പിന്നെന്താ പിന്നെ ആകുള്ളത് മറ്റേ അതെ ഡെലിവറി സമയത്ത അത ജോലിക്ക് ലീവ് കിട്ടും ഗവൺമെന്റ് ആായിട്ട് തരുന്നത്
കോളേജില് ലീവ് ഒന്നുംല്ലപ്പൊ
കോളേജിലല്ല തോന്നുന്നു കാരണം അറ്റൻഡൻസ് ചിലപ്പോ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന അനുസരിച്ചിട്ടാണെങ്കിൽ ചിലപ്പോൾ ഇട്ട്ട്ടുണ്ടാവും കാരണം അറ്റൻ ആണല്ലോ നമ്മൾ അധികവും കോളേജിലെക്ക് പോണതാ ഡിപ്പാർട്ട്മെന്റിന്റെ ഇതുപോലെ ഇരിക്കണ്ടോ കാരണം ഇപ്പ പല കുട്ടികളും അങ്ങനൊയിട്ട് വരുന്നുണ്ട് പ്രഗ്നന്റ് ആയി ഒട്ടും വരുന്നുണ്ടല്ലോ
അപ്പൊ
ശരിക്കും ഉം ശരിക്കും പറഞ്ഞാൽ സമ്മതിച്ചുലേ അവര് അൊക്കെ അവടെ ലൈഫ് എത്രത്തോളം എങ്ങനെയൊക്കെ കൊണ്ടപടും നമ്മൾക്ക് ഒരു ഭാരം ഇല്ലാണ്ട് നമുക്ക് ചെറിയ ഒരു പണി പറയുമ്പോ തന്നെ നമു വെയ്യ പക്ഷെ ഇതൊക്കപ്പാടെ എങ്ങനെ
കല്യാണം കഴിഞ്ഞ ക്കെങ്കിൽ ഓലെ ഹസ്ബൻഡിന്റെ വീട്ടത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണ്ടേ വരാാന് നമ്മുക്ക് നമ്മളെ വീട്ടിലാകുമ്പോ നമ്മളെ പേരൻസ് ഒക്കെ ആകുമ്പോ ചെറിയ ഇളവളൊക്കെ ഉണ്ടാവും
പിന്നെ അവർക്ക് നമ്മുടെ കാര്യം പറയുമ്പോ അവര് ഏറ്റെടുക്കുകയും ചെയ്യും പക്ഷെ മറ്റുള്ളവരന്ന് പറഞ്ഞാൽന അ നല്ല പാരൻസ് പാരന്സ് ആണെങ്കിൽ കുഴപ്പല്ല അല്ലെങ്കിൽ നമ്മള് ശരിക്കും പെ ന്ന് തന്നെ പറയാം കാരണം നമ്മുടെ പഠിത്തം മുന്നോട്ട് കൊണ്ടു പോണം ഏഹ് വീട്ടത്തെ കാര്യവും ഭർത്താവിന്റെ കാര്യവും ഒക്കെപ്പാട പോകുമ്പോ
ആഗടി
ഇതുകൊണ്ടൊക്കെയാണ് ആ ഇതുകൊണ്ടൊക്കെയ ന ചെല സമയത്ത് ആലോിക്കണം അല്ല ആണായി ജനിച്ചാൽ മതിയായിരുന്നു ന്ന്ലെ
ആണുങ്ങൾക്ക് ആണുങ്ങളതും നമ്മള് ഇങ്ങനെ പറയും പെണ്ണുങ്ങൾക്കാണ് ഭയങ്കര പക്ഷെ ആണുങ്ങൾക്ക് ഓർത് ആയിട്ടുള്ള പ്രഷർ ഉണ്ട് കാരണംഓലിക്ക് സ്വന്തമായിട്ട് ജോലി നമ്മളത് എങ്ങനെയാ പറയാ ല ഞങ്ങൾതിലൊക്കെ കെട്ടിച്ചു വിട്ടിട്ട് ഓല് നോക്കും അങ്ങനെയാണ് പറയാം പക്ഷെ ആണുങ്ങൾ എങ്ങന വെച്ചാല് ഓല് സ്വന്തായിട്ട് ജോലി കണ്ടു പിടിച്ചിട്ട് വേണം കല്യാണം കഴിക്കാൻ
അത് ശരിയാണ് അവർക്ക് പക്ഷെ എന്താ ചെറുപ്പത്തിനൊന്ന പറയില്ലെങ്കിലും വളുപ്പത്തില്ന്ന് പറഞ്ഞാ അവരുടെ ഭാരങ്ങള് കൂടി കൊണ്ടിരിക്ക
പിന്നെ ഇപ്പ ക്യാഷിന്റെ എന്ത് കാര്യങ്ങളാണേങ്കിലും കൂടുതലും ആണുങ്ങോട് ചോദിച്ച അങ്ങനെയല്ലേ പറ പറയ ആണുങ്ങൾ നോക്കണം ഒരു ജോലിക്ക് പോണം ഫാമിലി ടേക്ക് കെയർ ചെയ്യണം അങ്ങനെയൊക്കെല്ലേ പറയാ
ആ പക്ഷെ നമ്മളും മാറണം നൾക്കും നമ്മുടേതായ കാശാണ് കാരണം ഒരു അത്യാവശ്യം വരുമ്പോ ഒരു അച്ഛനോ അനിയനോ ഏട്ടനോ ഇനിപ്പോ ഭർത്താവോ അതൊന്നും ആശ്രയിക്കേണ്ട ശരിക്കും പാടില്ലന്ന് തന്നെ എന്റെ ഇതില് കട്ടോ കാരണം നമുക്കൊരു അത്യാവശ്യം ഒരു ചെറിയ കാര്യം പോലും നമ്മള്
ആഹ് നമ്മള് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാല്ല ക്യാഷ് നമ്മള് ഉണ്ടാക്കിയല്ല അത്ഓ ട് ചോദിച്ചണ്ടല്ലോ ഓൽക്ക് ബാക്കില്ലേ നോക്ക്യാപ്പ
അതെ അതെ രണ്ട് കൂട്ടർക്കും ഉണ്ട് നമ്മുക്ക് പിന്നെ എന്താ വച്ചാ ചെറുപ്പം മുതലേ ഇതിങ്ങനെ കേട്ടിട്ടും കണ്ടിട്ടും തായിട്ട് ഇതാണ് പിന്നെ പിരീട്സ് ആവാൻ തുടങ്ങിയ മുതൽ നമ്മള് കഴിഞ്ഞു നമ്മുടെ ശരിക്കും പറഞ്ഞാ പോയി
ഈ ജെൻഡർ റോൾസ് ഒക്കെ ശരിക്കും ഈ സൊസൈറ്റി ക്രിയേറ്റ് ചെയ്തതല്ലേ ജെൻഡറോൾസ് ഒക്കെ ശരിക്കും സൊസൈറ്റി അല്ലേ ക്രിയേറ്റ് ചെയ്തത്
സത്യം
ഇതിങ്ങനെ ആണുങ്ങൾ ഇങ്ങനെയ ആണം പെണ്ണുങ്ങൾ ഇങ്ങനെ ആണം
അന്നത്തെ സ്ത്രീകളും പുരുഷന്മാരനെയും നോക്കി ചെയ്തത് എപ്പോഴും ഒരേപോലെ ആവണം എന്നില്ലല്ലോ ഇപ്പൊ അതിനന് എന്തൊക്കെ മാറ്റം വന്നിട്ടുണ്ടാവും പക്ഷെ ഇപ്പോഴും ആ നിയമങ്ങളും ചിത്തവട്ടങ്ങളൊക്കെ അതേപോലെ ഉണ്ട്
പെണ്ണുങ്ങളിങ്ങനെ ആണുങ്ങളക്ക് കീലി ആവണ അങ്ങനെ ഒരു ഇതില്ലേ ബാറ്ററി ആർക്കി
ഉം പിന്നെന്താ പക്ഷെ എന്താച്ചാ ഒന്നും വേണ്ട ആ ഒന്നും നമ്മള് രാത്രി പുറത്തിറങ്ങിയുള്ളര വസ്ഥ ആലോചിച്ചോക്കത് എന്തായിരിക്കും ഒന്നാല് ഞാ ഈയ്യ് ഇവിടെന്നൊക്കെ പറഞ്ഞാ ഒരു ചെറിയ വല്ല്യ നാട് പോലെന്ന് തന്നെ പറയാം ഇവിടൊക്കെ രാത്രി ഒന്നെറങ്ങിയാ നമുക്കിപ്പോ വണ്ടി ഓടിക്കാൻ അറിയെങ്കിൽ പോലും ഒന്ന് വണ്ടിയെടുത്ത് പൊറത്ത് രാത്രിയെറങ്ങി ഇവിളിപ്പോ എന്തിനാ പോണെ നാട്ടാര്ക്കായിരിക്കും വീട്ടാരനെ ക്കാലും ടെൻഷൻ ഇവളെന്തിനാ പോണെ എങ്ങിട്ടാ പോണെ അതെ ഇണ്ടാക്കണോന്നേല്ലൂ ഇനിപ്പോ ഇന്റെപ്പ ഇന്റൊരു കസിനായിട്ട് ആ ആഹ് ഒരു ഏട്ടനാണന്നെ ങ്കി ആണ് ശരിക്ക് അത് വേറെ പലതും ഉണ്ടാക്കും
ഇപ്പൊ വേറൊന്നും വാണ്ട. ഇന്റെ വീട്ടിലെന്നെ ഇന്റെ കാക്കുമാര് തോന്നുന്ന സമയ ത്താ വീട്ടേക്ക് വെരാ ഓല്എപ്പാണെങ്കിലും എങ്ങോട്ടാണെങ്കിലും പോകും ആഹ് ഞാനൊരു അഞ്ച് മണി കഴിഞ്ഞിട്ട് കോളേജിന്ന് വന്നാ തന്നെ എത്ര ചോദ്യങ്ങളാകാരം നാട്ടാര്ത്ത് വേറെണ്ടാവും വീട്ടേര്ത്ത് വേറിണ്ടാവും എവിടായിന്നു എന്തായിരുന്നു ഇത്ര ടൈമ്
അതെ വല്ലാത്തൊരു നമ്മള് പറഞ്ഞ നമുക്ക് ഇതുവരെ ഫ്രീഡം കിട്ടിയിട്ടില്ലാന്ന് വേണെങ്കിൽ പറയാലെ കറക്റ്റാ യിട്ട്
ശരിക്കും
പക്ഷെ നമ്മള് എറണാകുളം അങ്ങനെയൊള്ള സിറ്റിയിലൊക്കെ പോകുവാണെങ്കിൽ കൊറച്ചുക്കൂടി
ആഹ് സിറ്റിയിലൊന്നും വല്ല്യ കൊഴപ്പല്ല നമ്മളീ ഈ ഗ്രാമപ്രദേശങ്ങളിലാണ് കൂടുതൽ ഈ പ്രശ്നള്ള
അതെ ചിന്താഗതി ചിന്താഗതി മാറ്ണ്ല്ല അത് ഇപ്പം പെണ്ണുങ്ങൾക്ക്ന്നല്ല ആണുങ്ങൾക്കുണ്ട് ഈ ഗ്രാമങ്ങളിലാവുമ്പോ ആണുങ്ങൾ ഇങ്ങനെയാവണം ആണുങ്ങളിലെ ഒന്നും വാണ്ട ആണുങ്ങള് കൊറച്ച് മുടി വളർത്തി നോക്കിയോക്ക് അവൻ കഞ്ചാവാ പറയും അതാണ് അവസ് അതാണ് അവസ്ഥ ഇനിയിപ്പോന്ന് ഏ മോ ഡേണായിട്ട് നടന്ന അവൻ ആണന്നെയാണോ ആണല്ലേ അങ്ങനെയൊക്കെയുള്ള ഒരു തോട്ടാണ് നാ
പിന്നെ ഈ ഡ്രസ്സിങ്ങിന്റെ ഇതിലുമുണ്ടല്ലോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണുങ്ങൾക്ക് വേറെ ഡ്രസ്സ് പെണ്ണുങ്ങൾക്ക് ഇപ്പൊ കൊറെയൊക്കെ അയില് മാറ്റണ്ട് കാരണം ഇപ്പൊ ഗേൾസൊ ക്കെ ബോയ്സിന്റെ അതുപോലെ അങ്ങനെത്ത ഇതിലൊക്കെ നടക്കേണ്ട്ഞ്ഞി പണ്ടൊക്കെ ഫുൾ പെണ്ണുങ്ങൾക്ക് ചുരിദാറ് സാരി ആണുങ്ങൾക്ക് പാൻ്റ്കുപ്പായം തുണി അങ്ങനൊരു ഇതായിരുന്നല്ലോ
സത്യം പക്ഷെ ഇനിയും മാറേണ്ടിരിക്കുന്നു നാടുകളിലൊക്കെ ഈ ചെറിയ ചെറിയ ഗ്രാമങ്ങള്ളും ഈ ചിന്താഗതി മാറേണ്ടിയിരിക്കുന്നു ശരിക്കും
നമ്മളെന്താ ചെയ്യേണ്ടിവച്ചാ നമുക്ക് പറ്റണ മാതിരി നമ്മള് പറ്റുന്ന ചേഞ്ചസൊക്കെ അ കൊണ്ടുവരാ അങ്ങനെ നമ്മളെ ഇൻസ്പയർ ആയിട്ട് വേറല്ലോല്ലും അങ്ങനെ ചെയ്തോളൂം
അതെ അതെ ശരിയാണ് നമുക്കന്തായാലും ഇതിനെ കുറിച്ച് പിന്നീട് സംസാരിക്കാ
ആഹ് എന്നാ ശരി